ലോ ആഹ് കേക്ക്ന്ന്ണ്ടോ ആ സുഖ അവിടെയോ
ആ ഇവിടം സുഖ ചായെട്സോ
ആ ചായ കുട്ച്ചു
പിന്നെന്തൊക്കെയാ മഴണ്ടോ?
മഴ ഇന്നിപ്പങ്ങനെ കാര്യായിട്ട് മഴയില്ല വെയില്
അതെ എ ആ ഇവിടെങ്ങനെതന്നെ ഇന്ന് വെയ് ല്യമായൊന്നുല്ല ഉ പക്ഷെ വൈല്ന്ന് പറയാനുല്ല അങ്ങൻത്തൊരുത് ഇര്ട്പിട്ച്ച് രും പിന്നെയു കൊർച്ച് വെളിച്ചം വെക്കും ആരുതില് പോന്ന് അവരെ മഴ ആണെങ്കിലും പ്രശ്നാണ് മഴ പെയ്തിട്ടില്ലെങ്കിലും പ്രശ്നാണ് എല്ലൊഒര് പ്രശ്ന വെയില് കൂടിചൂട് കാരണം എല്ലാരും ആകെ പെട്ട്പോയൊരവസ്ഥ രുന്നല്ലോ ഇപ്പൊ മയ കാർണോ ആകാം അതെ അവ്ടെങ്ങനെയ വേനാൽക്കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടാവോ
വെള്ളഈ പ്രാശ്യം ഞങ്ങക്ക് വല്യ കൊഴ്പല്ല്യായിരുന്നു
ആ അതെ
മുമ്പുള്ള പ്രാശ്യക്കെ വെള്ളം കുറവായിര്ന്നിട്ടപ്പൊർത്തെ വീട്ടീന്നൊക്കെ എട്ക്കണ്ടക്കെ വന്നിട്ട്ണ്ട്
ആ അതെയൊ ഇവിടപിന്നങ്ങനെ വെള്ളത്തിന് ഇത്‌വരെ ബുദ്ധിമുട്ട്ണ്ടായിട്ടില്ല മ്മക്ക് സ്വന്തം കെണറ്ണ്ട് ഉ ഇല്ല വെള്ളത്തിന് ബുദ്ധിമുട്ട്ണ്ടായില്ല
ആ ഞങ്ങക്കും കിണറ്ണ്ട് തൊട്ട്തട്ത്തന്നെ നമ്മുടെ തന്നെ കെണറൊക്കെണ്ട് ക്ഷെ ന്നാലും
കൊഴപ്പല്ലണ്ട് ഈ വേനൽക്കാലംന്നും കുഴപ്പല്ലായിരുന്നു രണ്ടൂന്ന് കൊല്ലം മുമ്പ് ങ്ങനെ നല്ല വേനല് ന്നൊരു സമയത്ത് വെള്ളം നമുക്കില്ലായിരുന്നു കേറാനില്ലായിരുന്നു അങ്ങനെ വന്നിട്ടുണ്ടായി
ഹലോ ആ കേ
ആ അത് റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്തോ ആ ഫുഡൊക്കെ നേരത്തേക്കുള്ളേ
പോയിട്ട് ഉച്ചകത്തെ ഫുഡ് ന്നെയാണ് അവിടെങ്ങനെ ഉച്ച ത് ചോറും ചിക്കൻ പൊരിച്ചതും ഉരുളക്കിങ്ങന്റെ കറിയായിരുന്നു എനിപ്പോ രാത്രിയെക്കു ഉരുളക്കിഴന്റെ കറിയുംചോറുണ്ട്
ആ
അവിടെങ്ങനെയാ
ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് ഉച്ചത്തേക്കുള്ളതിന്റെ കൂടെ വൈകുന്നേരത്തേക്കുള്ളള്ളതും കൂടെ ങ്ങ്വെക്കു
ആ അങ്ങനെയ ഇപ്പൊ ഗ്യാസിനൊക്കെ പൈസ കൂടിയതും ഗ്യാസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് മാക്സിമം ന്ന് ച്ചുരുക്കാന്ന് പർഞ്ഞു ഉച്ചക്കത്തെന്നെ മതി രാത്രി കേക്കന്ന് പറഞ്ഞു
അതെ അങ്ങനെ ആവുമ്പോ പിന്നെ നമ്മുടെയും പണിം എളുപ്പായി
യി എല്ലാ ആ പിന്നെ അതെ ഗ്യാസ്ണ്ടാനോ എം കിട്ടൂല അതാ പറയുന്നെ പൈസ കൊടുത്തിട്ട് കിട്ടാണെങ്കി പൈസ കൊടുത്താലും കുഴപ്പല്ലയ്നുത് കിട്ടാൻ പ്രയാസാണ് ഇനിപ്പോ എന്തോ ഒരു നിയമുണ്ട്ന്ന് എന്തോ പറയുന്നിട്ട് ഒരു കൊല്ലത്തേക്ക് നാല് കു യ്യോ അങ്ങനെന്തോന്നുഎവിടെ എത്താനാ ഒരുപാടൊക്കെ ആൾക്കാരുള്ളടത്തി മുതലാവുന്നല്ലേ ഞമ്മ ഞമ്മക്ക് വിടെ തറവാ ത് ഒരു ഫുള്ള് ഗ്യാസ്മ്മല ണ്ടാക്കുന്നന്നുണ്ടെങ്കിൽ ഏറി വന്നാൽ ഇരുപതാണ് ദിവസം ആ ഒരു മാസം തെക കിട്ടെല പിന്നെ നല്ല നമുക്ക്വിടെ അടുപ്പുണ്ട് ഇപ്പൊ ഫുള്ളടുപ്പ് തന്നെ ആ രാവിലെ എന്തെങ്കിലും ച കാൽ ചായൊക്കെണ്ടാക്കും കട്ടൻ ചായ അങ്ങനെന്തെങ്കിലു ഉണ്ടാക്കാന്നല്ലാതാ ഭക്ഷണൊക്കെ ഫുള്ള് ഗ്യ അടുപ്പ്
അടുപ്പത്താക്കില്ലേ ആ ഞങ്ങള് കറി മാത്രം ഗ്യാ സേൽ വെക്കും
നമ്മള് കറിയും ചോറും ത്തിരിയും കറിയൊക്കെ അടുപ്പിട്ട് പിന്നെ ചായോ വെള്ളോ അങ്ങനെയൊക്കെ ഗ്യാസ് മേൽ വെക്കും
ആ ഞങ്ങള് ചായയും വെള്ളവും കറണ്ട് അടുപ്പിൽ വെക്കും ബാക്കി കറികളൊക്കെ പിന്നെ ഇതില് വെക്കും ചോറ് മാത്രം അടുപ്പത്ത് വെക്കും
ആ അതെ ഇവിടെ പിന്നെ കറണ്ടടുപ്പ് കറണ്ടും കൂടുതലല്ലേ പിന്നെ അതുകൊണ്ട് പിന്നെ ആ കറണ്ടടുപ്പും ഉപയോഗിക്കുന്നില്ല ഉം
വൈന്നേരത്തേക്ക് മീനൊന്നും ഇല്ലപ്പം ഇന്ന്
ഇല്ല ഇന്ന് മീനൊന്നും ഇല്ല ഉച്ചയ്ക്ക് ചിക്കൻ വാങ്ങിയതായിരുന്നു അപ്പ ഞമ്മുക്കൊരു പൂതി എപ്പോഴും ചിക്കൻ വാങ്ങിയ കറി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പൊ ചിക്കൻ പൊരിച്ചതും ഉരുളക്കിയ കറിയും ചോറും ആക്കാന്നൊരു പ്ലാന് അങ്ങനെ പിന്നെ ഉരുളക്കിഴങ്ങിന്റെ കറിയും വെച്ച് ചിക്കൻ പൊരിക്കയും ചെയ്ത് ചോറും വെറും ചോറും കറിയോ ആ ഉരുളക്ക എങ്ങനെയ ആ ഉരുളൊക്കെ മുറിച്ചിടും ഉള്ളി തക്കാളി ഇറച്ചിക്കറി വെക്കുന്ന മാതിരി ഉള്ളിയും തക്കാളിയും മുറിച്ചിട്ട് വറുത്തരക്കുന്നില്ല തേങ്ങ അരക്കാണ്ട നമ്മള്
അതെല്ലേ
ഉള്ളിയും തക്കാളിയും പച്ചമുളകും മുറിച്ചിട്ട് മുളക് മഞ്ഞൾ എ മസാലപ്പൊടികൾ ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിക്കും കുക്കറിലാ വെക്കുന്നതി ല് രണ്ട് മൂന്ന് ദിവസം ചേർത്തിച്ചിട്ട് ഒടയും നന്നായിട്ട് വേവിച്ചി ഒന്ന് കുറച്ച് ഉടക്ക അപ്പൊ കുറച്ച് കട്ടി കിട്ടും കറിയ്ക്ക്
ആഹ് അപ്പൊ പൊടി ചൂടാക്കി ചേർക്കണ്ടാ
എങ്ങനാ
നമ്മള് മല്ലിപ്പൊടി മുളക് പൊടിയെ
ഇല്ല ഇല്ല അ ഞമ്മൾ അപ്പാട് ഇടല കറി വെക്കും പോലേക്ക് അതിലിട്ട് വറക്കും വേറെ ചൂടാക്കലൊന്നുമില്ല ആ അതെ പിന്നെ ഇടും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കായ് മുളക് ഇല്ലേ ഉണങ്ങിയ മുളക് ആ മുളകും കരിയെപ്പൊട്ട് ഇതാക്കുമ്പോ ഒന്നും കൂടി ടേസ്റ്റും മണോ ഒക്കെ ഉണ്ടാവ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഏയ് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കറിയായിരിക്കും
അല്ലേ നമ്മളിവിടെ എന്ത് വെച്ചാലും ചൂടാക്കും
ചൂടാക്കിട്ട് എന്തലും ഉപയോഗിക്കാം
ആഹ് നമ്മൾ എന്ത് മീകറിക്കൊന്നും ചൂടാക്കൂല ചിക്കനും ഇറച്ചിക്കറി ഇങ്ങനെ ഉരുളക്കറിയെ കറിയൊക്കെ
ആഹ് അപ്പൊ അതിന്താ മാറ്റ എന്തണ്ടാവ ടേസ്റ്റ് കൂടോ
അതെന്താന്ന് എനിക്കും അറിയത്തില്ല നമ്മള് പണ്ടുതൊട്ട് അങ്ങനെ ചെയ്യുന്ന ശീ
ആഹ് ഒരു ശീല അങ്ങനെ ഞാ നമ്മള ഇവിടെ എങ്ങനെയ ചെയ്യീലാണല്ലോ അതുകൊണ്ട് പിന്നെ ചൂടാക്കിട്ടൊക്കെ വെക്കുന്നത് കാണലുണ്ട് നമ്മള് ചൂടാക്കിനില്ല
ആ ഞങ്ങൾ പിന്നെ ഞാനിപ്പം ഇടയ്ക്കിടക്ക് യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമല്ലോ ചിക്കനൊക്കെ അലോട്ട്രട്ടി വെക്കാനൊക്കെ അങ്ങനെ ഓരോന്ന് കാണുമ്പോം അങ്ങനെ ചെയ്തു നോക്കും പക്ഷെ ടേസ്റ്റ് വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല
ആഹ് അതെ പിന്നെ അതോ ഓരോ അതെ ഓരോ നാട്ടിലും ഓരോ ഇതാണ് അത് നമ്മള് കണ്ടണ്ട് വളരുമ്പോൾ നമ്മളും അത് തന്നെ ചെയ്തു തുടങ്ങും.
നമ്മള അങ്ങനെയല്ല ശീ
പക്ഷെ അതൊക്കെ കൊറെ പണിയാവല്ലേ ഈ ആ ചൂടാക്കി പിന്നെ അടുത്തത് ഉണ്ടാക്കി അതിന് എളുപ്പം ഇതൊക്കെ തന്നെയല്ലേ ഉം അതെ കുക്കറിലാണെങ്കിൽ അതെ അതെ
ഞാൻ ചില സമയങ്ങളിൽ എളുപ്പപ്പണിയാവാൻ വേണ്ടി കുക്കറ് അടു അടുപ്പത്ത് വച്ചിട്ട് അതിലോട്ട് തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ പൊടിയൊക്കെ അതിലോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ചിക്കനൊക്കെ അതിലോട്ട് ചിക്കനല്ല ബീഫൊക്കെ ആണെങ്കിൽ
ആഹ് ആഹ്
സിലടുപ്പിച്ച് അന്നേരം പിന്നെ വേ ചിലവൊന്നും വരുന്നില്ല വേറെ പാത്രം
ആഹ് ഹ അതെ വേറെൊന്നും ആ അതെ എളുപ്പം പണികഴിയും ശ
ക കഴിയും വിസിൽ അടച്ച് കഴിഞ്ഞാൽ കറി തുറന്ന കഴഞ്ഞാൽ കറി റെഡിയ ആയില്ലെ
ആഹ് അതെ പിന്നെ വേണെങ്കിൽ ഒന്ന് ഇങ്ങനെ വറ്റിക്ക അങ്ങനെയൊക്കെ ചെയ്താതന്നെ ആ ഉ അതെെ ഉം
അങ്ങനെ സ്പെഷ്യൽ അങ്ങനെ എല്ലാ ദിവസുംല്ല ഇടക്കിടക്കൊക്കെ ചപ്പോ ഇപ്പ ഞായറാഴ്ച സ്പെഷ്യലി ചില ഇപ്പം വല്ല ഫ്രൈഡ് റൈസോ കറികളോ പിന്നെ നെയ്ച്ചോറ് മന്തി ഉണ്ടാക്കൂലോ മന്തി ഒന്നും മ ആ ബിരിയാണിയ ഒന്നും കുഴപ്പമല്ല ഉണ്ടാക്ക മന്തിനോടൊന്നും ആർക്കും വലിയ ഇഷ്ടല്ല മോന് മറ്റേ സെല്ലാ റൈസും ബസുമതി റൈസും ഒന്നും അവന് ഇഷ്ടമല്ല അങ്ങനെ നീണ്ടിട്ടുള്ളതായത്ുക കൊണ്ടെന്ന് തോന്ന ആ മറ്റേ ചെറിയ അരികളൊക്കെ ആണെങ്കില് അവന് ഇഷ്ടാ
ഏഹ്
അല്ലാത്ത അത്ര ഇഷ്ടല്ല
ആഹ് ആഹ്
ആ് ഉണ്ടപ്പ അത്യാവശ്യം ഒക്കെ ഉണ്ട
അതെല്ലേ ആഹ പുറത്തൊക്കെ പോകാറുണ്ടോ
ആഹ പുറത്ത്ടക്ക എപ്പഴെങ്കിലും ഇങ്ങനെ പോും
ആഹ ദൂരെ യാത്രയൊക്കെ പോവോ
ദൂരയാത്ര ഇപ്പൊ കൊറേ ആ്ട പോക്കുന്നില്ല ദൂരേക്കൊന്നും പോക്കില്ല ഇതിന്റെ ഇടയിൽ ഞങ്ങളൊന്നും വന കസിൻസ് സിസ്റ്റേഴസ് മാത്രമായിട്ട് ഒന്ന് വയനാട്ടില് പോയിട്ട് വന്നിട്ട് റിസോർട്ടില് റൂം എടുത്തിട്ട് നല്ല ചൂട് സമയത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടീട്ട് പോയിട്ട് വന്നു ഒരു ദിവസം അവിടെ റിസോർട്ടിൽ ഒന്ന് സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള റിസോർട്ട് എടുക്കു അവിടുന്ന് ഒന്ന് എൻജോയ് ചെയ്ത് ഞങ്ങൾ ലേഡീസ് മാത്രം ആവുമ്പോ ഒന്നും കൂടെ ല്ലോ ആ നമ്മള് മാത്ര നമ്മള ഇഷ്ടംപലെ അടിപൊളി അപ്പ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തി പോന്നോ നിങ്ങള എവിടെയും പോക്കുന്നില്ലേ
ഞങ്ങൾ അങ്ങനെ ദൂരത്തോട്ട എങ്ങുംല്ല േഷ ഒന്ന് തമിഴ്നാട് പോയി പോയി പിന്നെ കറങ്ങി പോന്നു അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നേ പോയി പിന്നെ പോകന്ന് വെച്ചാ ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയുള്ള പാർക്കുകളിലൊക്കെ മക്കളെയ കൊണ്ട്ന്നുന്ന ആ സിനിമക്ക് ഇപ്പം പോയിട്ട് ഇപ്പൊ ഒരു വർഷമായി
ആഹ
കുഞ്ഞുവാവയുണ്ട്േ അപ്പൊ അവന ഗർഭിണിയ സമയത്ത് ലാസ്റ്റ് പോയിട്ട് തുടരും കണ്ടത് അതിനന് ശേഷം പിന്നെ പോയി
പിന്നെ മൊബൈ ടി വിയിലൊക്കെ ഞമ്മള് കാണാൻ പോക്കുന്നല്ല ഒരു തവണ മുമ്പ എപ്പോളും ഒരുപാട് കൊല്ലം പറ്റന്ന ഒരുരു കേട്ട പോയിട്ടുണ്ടായി ആ ത ഒരു സിനിമ ജീമിക്കുവോ അങ്ങനെ ഏതോ ഇറങ്ങിയ പാട്
അതല്ലേ ആഹ
എറണാകുളത്ത ഒരു മാളില് പോയാലോ ചുലിമാളില് പോയരോ അവിടുന്ന് ഞനാ കയറിട്ട് കണ്ടത്
അതെല്ലേ ആഹ
ഒരു പതിക്ക ഇങ്ങനെ കേറിരുന്നു പിന്നെ കേറിട്ടൊന്നില്ല പിന്നെ ഇപ്പൊ മൊബൈലിലൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പോയിട്ട് ആടൊക്കെയി ആവശ്യല്ലോ ഇവിടെ മൊബൈലില് ഇട്ടിട്ട് നമുക്ക് സുഖമായിട്ട് കാ ഇ നമ്മള സമയത്ത് എ കാണാൻ ഇഷ്ടപ്പെടാത്തത് അടിച്ചു പോകും ഒക്കെ ചെയ്യാം മതി ആടെയാവുമ്പോ നമ്മളത് വല പരസ്യം വരുന്നുയി ചെയ്യണോ ഒക്കമാണല്ലോ ഇതാണ് ഒന്നും പേടിക്കൻല്ല അതെ ഒരു രസം എല്ലാരും കൂടെ പോകുമ്പോ ഒരു രസം എൻജോയ് ചെയ്ത് പോര
അത്രേ ഉള്ളു വേറൊന്നുമല്ല പിന്നെ നമുക്കൊരു എന്റർടൈൻമെന്റ് ആകുമല്ലോ
ആ അതെ ഞാൻന്നെ അങ്ങനെ സിനിമക്ക് പോകണം എന്നന്ന അതുവരെ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല എങ്കും സിനിമ കാണാ ഞാൻ കാണാറില്ല പിന്നെ അഥവാ മപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ മൊബൈലിൽ കിട്ടും മൊബൈല െ കാണും ഡൗൺലോഡ് ചെയ്ത്ൻ കാണും അങ്ങനെ ചെയ്യണം
അകെ വീട്ടിലിരുന്നാലും ഞാൻ ടി വി ഒന്നും തുറക്കൂല പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് ഉപ്പും മുളകും കാണും
ആ അതെ
അത് പണ്ടൊട്ടേ ഉള്ള ശീലായ്പ് ഉപ്പ് മുളക് ഇടക്കൊന്ന് കാണും അല്ലാണ്ട് പകലിരുന്ന് അങ്ങനെ സിനിമയൊന്നും കാണില്ല പിന്നെ പഴയ സിനിമകളൊക്കെ കാണുമ്പോം ചിലത് കാണുമ്പോൾ കുറച്ച നേരം നോക്കിയിരിക്കും അതൊ അതെ ഞാൻ ഫോണിൽ ഇങ്ങനെ യു റ്റുബിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലൊക്കെ പഴ കുറേ നല്ല നല്ല സിനമകള ഉണ്ടല്ലോ അതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പുതിയതൊന്നും നമുക്ക് എനിക്ക് എന്തോ പഴയതിനോട് ഇത്തിരി താല്പര്യംള്ളത്
ആ എനക്ക് അങ്ങനെയന്നല്ല ഇഷ്ടപ്പെട്ടന്ന് തോന്നിയാ പിന്നെ മല്ലല്ലാം എടുത്തിട്ട്ന്ന
ആ ഞാനും അതെ ഇഷ്ടപ്പെട്ടുന്ന് തോന്നിയാ കണ്ടോണ്ടിരിക്കും
ന ന വിളി കേട്ടോ വേറെ ഫൊണ് വ